ആ കേൾക്കു
കേക്ക്ന്നില്ലേ എന്തൊക്കെ വിശേഷം എന്ത് സുഖായിട്ട് പോണ് എന്താ അവിടുത്തെയൊക്കെ വിശേഷം സുഖന്നെല്ലേ
ആ സുഖന്നേണ് ഞാനിവ്ടെ ഇപ്പൊന്ന് വെറുതെ ഇരിക്കാരുന്നു
ആ ഞാനും അതെ ചോറൊ കഴിച്ചിട്ട്ങ്ങനെ വെർതെ ഇരിക്കെയിരുന്നു
ച്ചോ എന്തായിരുന്നു ഭക്ഷണം നല്ല കേൾക്കാൻ പറ്റുന്നില്ല ഹലോ ഹലോ കേൾക്കാൻ പറ്റുന്നില്ല ഹലോ ഹലോ ഹൈസം എവ്ടെ കേൾക്കുന്നില്ല
ഇല്ലേ
ആ ഇപ്പയാണ് കേൾക്കുന്നത് അതിനിടെ റൈഞ്ച് പോയെന്ന് തോന്നുന്നു
ആ അതായിരിക്കും എന്തായിരുന്നു നിങ്ങൾക്ക് സ്പെഷ്യൽന്തേലുംണ്ടായിരുന്നോ
ആ ഞങ്ങളി ഇന്ന് ഇവ്ടെ ചിക്കൻ ബിരിയാണി ഇണ്ടാക്കി തൈര്ണ്ടായിരുന്നു അന്നിട്ട് ഞങ്ങളെല്ലാരൂടി വട്ടത്തിലിര്ന്നു ഭക്ഷണം എല്ലാം കഴിച്ചു ആ അതെ അപ്പൊ നിങ്ങളോ
ഞങ്ങക്കും സെയിമെന്നായ്രുന്നു ട്ടോ ഇന്നത്തെ ഫുഡ്
ഓ അത് ശെരി അപ്പൊ പിന്നെന്താ നാളെ സ്കൂളൊക്കെ ഇണ്ടാവുല്ലേ
ഓ നാളെണ്ട് ഇനിയിപ്പോ ഇന്ന് അങ്ങോട്ട് തിരിച്ചു പോവണം ഹസ്ബന്റിന്റെ വീട്ടിലോട്ട്
ആ ആ അപ്പ ഇപ്പൊ നിങ്ങള് നിങ്ങൾടെ വീട്ടിലായിരിക്കും അല്ലെ
അതെ അതെ പിന്നെ എങ്ങോട്ട് പോവണം അതിൻള്ള തയ്യാറെടുപ്പൊക്കെങ്ങനെ നടത്തിയോണ്ടിരിക്യാണ്
ഉം അപ്പൊ ഇന്ന് പോവോ അതോ നാളെ രാവിലെയാണോ പോകുന്നത്
അല്ല ഇന്നന്നെ പോവും ഇന്ന് പോവണം പ്പ ഇനിപ്പം നാളെ മദ്രാസക്കെല്ലതല്ലേ രാവിലെ പോയാൽ അതൊരു ബുദ്ധിമുട്ടാണ്
ആ അതെ മദ്രസ അപ്പോ എപ്പോഴാണ് തുടങ്ങുക
രാവിലെ ഒരു ഏഴരക്കെ ആവ്മ്പോഴേക്കും മദ്രാസ സ്റ്റാർട്ടെയ്യും
ഓ അതെയോ
മ് ഉം
അപ്പൊ പിന്നെ നേരത്തെ രാവിലെ നേരത്തെ എണീറ്റ് പോകൽ നടക്കൽണ്ടാവൂലല്ലേ
ഇല്ല ഇല്ല
ഓക്കെ പിന്നെന്തൊക്കെയാ കൃഷിയൊക്കെ ഇണ്ടോ വീട്ടില്
ഇല്ലില്ല കൃഷിയൊന്നും ചെയ്യാർല്ല നിങ്ങളോ
ഞാൻ ചെറിയ രീതിയില് മ്മള് പുറത്തേക്ക് കൊടുക്കാന്ന്ള്ള രീതിൽ കൃഷികളൊന്നും ചെയ്യാറില്ല പക്ഷെ ചെറിയ രീതിൽ കൃ ആ ആ ചെറിയ രീതിൽ വീട്ടാവശ്യത്തിന് നമുക്ക് നമ്മുടെ വീടിന്റെ അടുത്ത തന്നെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അവ്ടെ ചെറിയ രീതിൽ മ്മളങ്ങനെ വിത്തുകളൊക്കെ കുഴിച്ചിട്ട് ചെറിയ രീതിയില് മുരിങ്ങ അത് പോലെ ഇങ്ങനെ ചെറിയ രീതിൽള്ള അങ്ങനെ ചെറിയ ചെറിയ പച്ചക്കറികളൊക്ക ക്കെവ്ടെണ്ട് പിന്നെ അതുപോലെ പഴങ്ങൾ നീന്ത്ര പഴം മൈ സ് സൂര് പഴം അങ്ങൻത്തെ പഴങ്ങൾക്കെ നമ്മടെ വീട്ടിൽന്നെ ഇണ്ടാവാർണ്ട് ധികം ഉം അതെ പിന്നെ അത് പോകത്തെ ഹേ ആ മറ്റേ ഫലവൃക്ഷ തൈകള് കൊറച്ചൊക്കെ ഉണ്ട് റംബൂട്ടാൻ
ആദ്യം ഞ ഞമ്മടെ അവിടെണ്ട്ടോ റംപൂട്ടാന് അത് പോലെ ചിക്കു പിന്നെ മാവ് ചക്ക അങ്ങനെ ഒരു അങ്ങനെക്കെണ്ടാവാറ്ണ്ട് അല്ലാത്ത കൃഷി ആയിട്ട് ഞങ്ങളും അങ്ങനെ ചെയ്യാറില്ല പയറ് അങ്ങനെക്കെണ്ടല്ലോ പയറ്, വഴ്തനങ്ങ വെണ്ടക്ക അതൊക്കെ എനിക്കിഷ്ടാണ് വെണ്ടയ്ക്കൊക്കെ ണ്ടാക്കാനിഷ്ട ക്ഷെ ഞാനൊരു പ്രാവശ്യണ്ടാക്കാൻ നോക്കിട്ട്ണ്ടായിട്ടില്ല. പിന്നെ നിക്കയ്മക്കൊരു ഇൻട്രസ്റ്റു ണ്ടായില്ല ഞാന് കുഴ്ച്ചി ട്ടാണ്ടാവാറില്ല പൊതുവെ കുഴിച്ചിടാറുല്ല. ച്ച്ട്ടതെറ്റെണ്ടായിട്ടൂല്ല അപ്പൊ അതിനോട്ള്ള താല്പര്യങ്ങനങ്ങട്‌ ഇല്ലാതായി. ഉം
ഓക്കെ പ്പൊ കുഴിച്ച്ട്ടാലെറ്റുംനല്ലതതാ അപ്പൊ ഞാനിന്നൊരു റീൽസ് ഇന്ന് കണ്ട് അമ്മളേ നാട്ടില്ള്ള ക്യാൻസർ രോഗം കൂടാന്ള്ള കാരണം നമ്മള് പുറത്ത്ന്ന് വെര്ന്ന പഴങ്ങളില്ലേ പൂവംപഴം, നീന്ത്രപ്പഴംന്നൊക്കെ പഴങ്ങള് ആഹ് അത് മു പഴൊ കൊലവന്ന് കഴിഞ്ഞാല് എന്തൊ ക്കൊ അമോണിയ എന്തൊക്കോരു വളം എന്തൊക്കോ കൂട്ടി പഴക്കൊലമല് കെട്ടി വെക്കും. വാഴപ്പഴത്തിന്റെ കട്ടി കൂടാനുംമാണ്ടി പെ ആഹ് അതായത് കനം വെയ്റ്റ് കൂടാനും മാണ്ടി അപ്പാത് ഭയങ്കര മാരകമായ വിഷമാണെന്നാണ് അവര്പറയുന്നത്. അങ്ങനെവെച്ച പഴം കഴി ക്ക്ന്ന തൊണ്ണൂറ് ശതമാനാള്കൾക്കും ക്യാൻസർ രോഗം വരും എന്നാണ് അതിലൂടെ പറയുന്നത്.
ഓഹ് ഓഹ് എന്താലേ അതൊക്കെ. മനുഷ്യരെന്നെണല്ലോ മനുഷ്യർക്ക് രോഗം കൊട്ക്കുന്നത്.
ആഹ് അതെന്നെണ് അപ്പൊ അത് നമ്മള് വളരെയധികം ശ്രദ്ധിക്കണംമ്മള് പുറത്തു നിന്നൊക്കെ നീന്ത്രപഴം അല്ലെങ്കിൽ പൂഴൻ പഴമൊക്കെ വാങ്ങുമ്പോ നമ്മളത് വളരേ അധികം ശ്രദ്ധിക്കണം.
അതെ യതെ അത് നിപ്പോ എന്ത് സാധനായാലും നമ്മൾ പൊറത്ത്ന്ന് വാങ്ങുമ്പം അതൊന്നും വിശ്വസിച്ചൊരിക്കലും നമ്മ ക്ക് വാങ്ങാൻ കയ്യൂല്ലല്ലൊ പിന്നെ പ്പൊ നമ്മടെ സാഹചര്യത്തിന്റെ സമ്മർദ്ധം മൂലം നമ്മള് വാങ്ങി പോവാണ് വേറെ നിവൃത്തിയില്ല നമ്മക്ക് ഇനി പച്ചക്കറികളായലും പഴങ്ങളായാലും ഇനി പലചരക്ക്‌കളായാലും എന്ത് സാധനങ്ങളായാ ത് നമക്ക്പ്പോ നമ്മടെനമ്മളായിട്ടുണ്ടാകുന്നില്ല അപ്പ നമ്മക്ക് ഭക്ഷണായിട്ട് കഴി കണെങ്കില് നമ്മക്ക് പൊറത്ത്ന്ന് തന്നെ വാങ്ങീട്ട് വേണം അത് കഴിക്കണങ്കില് അപ്പോ അതാണ് നമ്മടെ ഒരു നിർബന്ധാവസ്ഥയാണത്.
ആഹ് അതെ അത് ശെരിയാണ്. അപ്പൊപിന്നെ നമ്മള് ക്ക നമക്ക് സ്ഥലമുണ്ട്ന്ണ്ടെങ്കില് ഇതിപ്പോ വെല്ല്യേ ഇ പ്പൊരു വാഴ നടാന്ന്ള്ളതൊന്നും വല്യേ റിസ്ക് പുടിച്ച പണിയൊന്നല്ല ഇപ്പ ഈ മഴ കാലായത്കൊണ്ടമ്മക്ക് നനച്ച് കൊട്ക്കേണ്ട ആവശ്യം കൂടി വരുന്നില്ല.
തെ അതെ
ആഹ് ഇപ്പൊ ഇങ്ങനെ കൃഷി വാഴ കൃഷ്യൊക്കെ ചെയ്യാൻ താല്പര്യള്ളോര്ക്ക് പഞ്ചായത്ത് തന്നെ ഫ്രീയായിട്ട് വാഴ തൈകള് അതിന്റെ കന്ന്കളൊക്കെ കൊടുക്കുന്ണ്ട്.
അതെ യതെ ആഹ് അത് ഞാന് ങ്ങനെ ഈ കുടുംബശ്രീ വഴി അങ്ങനെക്കെങ്ങനെ അറിയിക്കാറ്ണ്ട്ലേ.
ആഹ് അല്ല നമ്മടെ മെമ്പർമാരെന്നെ ഗ്രൂപ്പിലൊക്കറിയിക്കും. അത്പോലെ അതെ നമ്മടെ ഗവൺമെൻ
അല്ല ആഹ് ഇപ്പോ നമ്മടെ ഗവൺമെന്റിൻ്റെ ഓരോ ആനുകൂല്യങ്ങളും ഇങ്ങനെ കിട്ടുന്നുണ്ടല്ലോ. ആ അതായത് പഞ്ചായത്ത് വഴിയോ ഓരോന്ന്ധണ്ണക്കാരായ ആള്കൾക്ക് നല്ല ഉപകാരപ്പെടുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇങ്ങനെ ഇപ്പോ എന്താ കൃഷിക്ക്‌ള്ള കാര്യങ്ങളായാലും അത്പോലെ ഈ എന്താ മൃഗങ്ങളെ വളർത്തുല്ലോതാലുംഅങ്ങനെക്കെ കിട്ടാറുണ്ടല്ലോ കോഴിവളർ ത്തൽ ആട് വളർത്തല്പോത്ത് വളർത്തല് അതൊക്കെ ഒരു ഉപകാരത്തിൽപ്പെട്ടകാര്യം തന്നെയാണ്
ആ അതെ അതൊക്കെ ഗവൺമെന്റ് നമ്മുടെ കൃഷിയേയും അതേവാഅത്പോലെതന്നെ ഇവ് ആജീവികളെ വളർത്തുന്നതിനെ എല്ലാം പ്രോത്സാഹിപ്പിക്കുകയാണ് പ്പൊ ഇവ്ടെ ഒരു രണ്ട്കൊല്ലക്കായിട്ട് ഇവടെ നമ്മടെവീട്ടി ഫലവൃക്ഷ തൈകള് റമ്പൂട്ടാന്റിം പിന്നെ മൂന്ന് കൊല്ലം കൊണ്ട് കായ്ക്കുന്ന പ്ലാവിൻ തൈയും ഒരു രണ്ട് മൂന്നാലഞ്ച് കൊല്ലായിട്ട് ഞങ്ങൾക്ക് എല്ലാ വർഷവും അത് കിട്ടുന്നുണ്ട് അതുപോലെ ഞാൻ പറഞ്ഞില്ലേ ഈ വാഴയുടെ തൈയ്യ് ഒരു ഇരുപത്തഞ്ച് തൈയ്യ് ഒരു വീട്ടിൽ വെച്ച് കിട്ടാറുണ്ട് നമ്മൾ എഴുതി കൊടുക്കണം
ആ എങ്കിലും നമുക്കത് കിട്ടിയാൽ ഉപകാരമാണ് പിന്നെ എന്താന്ന് വെച്ചാൽ അത് അതുപോലെ തന്നെ കൃഷി ചെയ്തുണ്ടാക്കുന്ന ഒരാള് നമ്മളെ വീട്ടിൽ വേണം അല്ലാതെ നമ്മളിപ്പോ അത് വെറുതെ അവിടുന്ന് എഴുതിക്കൊടുത്ത് വെറുതെ കിട്ടാന്ന് കരുതിയിട്ട് വാങ്ങിക്കൊണ്ടന്നിട്ട് ഉണ്ടാക്കാതെ ഇരിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മളത് അത് അത്രയും നല്ല രീതിൽ അതിനെ പരിചരിച്ച് അതൊരു ആ നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിലോട്ട് മാറ്റിയെടുക്കണം
ആ അതെ അതെ അതുപോലെ പിന്നെ നമുക്ക് ഈ ഇഞ്ചി മഞ്ഞള് ഇതൊക്കെ കൃഷി ചെയ്യാൻ ആവശ്യമായത് ആ അത് കിട്ടാറുണ്ട് അതുപോലെ കോഴി ഓരോ വീട്ടുകാർക്കും മഞ്ച് കോഴികളെ വെച്ച് കിട്ടാറുണ്ട് പിന്നെ ആ ഒരു രണ്ടും നാലഞ്ച് കൊല്ലം മുമ്പ് ഇവിടെ മറ്റേ കാള കാള കാളല്ല പോത്ത് വളർത്തുന്നതിനൊരെഴുതി ആ ആ
അങ്ങനെയുള്ള പോത്തിനാണ് തോന്നുന്നലേ ചെവിമേൽ ഒരു മഞ്ഞ സാധനം ഒരു കാർഡ് പോലെ ഒരു സാധനം കാണാറുണ്ട് ആ അതെനിക്ക് സംഭവത്തിൽ ആദ്യം എനിക്ക് എനിക്കറിയില്ലായിരുന്നു ഞാൻ വിചാരിച്ചു ഇങ്ങനെ അന്നറിയില്ലായിരുന്നു കേട്ടോ പോത്തിന് കാ പോത്തിന് കാത് കുത്തി നമ്മൾ അങ്ങനെയൊക്കെ വിചാരിക്കല്ലോ അങ്ങനെ വിചാ വിചാരിച്ചിരുന്നു പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അത് പഞ്ചായത്ത് നിന്ന് കിട്ടുന്ന പോത്താണ് അതിനാണ് അങ്ങനെ അത് അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാ തോന്നുന്നല്ലേ അങ്ങനെ ചെയ്യുന്നത്
ആ ആ അതെ അതെ പഞ്ചായത്ത് നിന്ന് കിട്ടുന്ന പോത്തിനുള്ള ഒരു അത് മലെന്തൊക്കെ നമ്പറും ഇതൊക്കെ ഉണ്ടാവും ആ അതെ ആ ആ അതും അല്ല പിന്നെ അത് ഒരു നമ്പറാണ് കാരണം അതിഞ്ഞിപ്പോ നമ്മൾ ഈ വളർ പിന്നതിന്റെ ഇടയില് നമ്മളെ പോത്ത് ചത്ത് പോയാല് നമുക്ക് അത് പഞ്ചായത്തിന്ന് ആളുകൾ വന്ന് നോക്കിയാല് നമുക്ക് പൈസ കിട്ടും
അതെ
ആ അത് അങ്ങനെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ എന്റെ വീട്ടിൽ അതുപോലെ എന്റെ ഉമ്മയും എളാമയും കൂടി അങ്ങനെ പോത്തിനെ കിട്ടി വളർത്തി അതില് എന്റെ എളാമന്റെ പോത്ത് അതുപോലെ അങ്ങനെ എന്തൊക്കോ വെള്ളത്തില് കിടന്ന് കയുത്തില് കയറ് മുറുകി എന്തോ ചെയ്ത് ചത്ത് പോയിരുന്നു
ആ ആ ഓക്കെ അപ്പൊ ഹലോ ഹലോ റേഞ്ച്ല്ലേ അവിടെ ഹലോ
ആളുകളൊക്കെ വന്ന് നോ
എ ഒന്നും കേട്ടിട്ടില്ലട്ടോ റേഞ്ചില്ലായിരുന്നൂന്ന് തോന്നുന്നു എന്താ പറഞ്ഞത്
ആ ഇപ്പ ഈ പഞ്ചായത്തിന്ന് കിട്ടിയതായത് കൊണ്ട്
അങ്ങനെയല്ലാ ആ പോത്ത് ചത്ത് പോ യീന്ന് നിങ്ങൾ പറഞ്ഞോ പിന്നെ പഞ്ചായത്തിന്ന് ആളുകൾ വരികയണോ ചെയ്ത്
ആ ആളുകൾ വന്നു അതിന് പിന്നെ പൈസ കിട്ടിയിരുന്നു
ഈ പൈസ കിട്ടുക എന്ന് പറയുമ്പൊ പ്പൊ എങ്ങനെയാണ് ആ പോത്തിന് എത്രയാണോ കിട്ടുന്നത് ആ ഒരു പൈസ അവർക്ക് കൊടുക്കുകയാണോ ചെയ്യാ അതോ
അല്ല അത്ര ഇല്ലെങ്കിലും ഒരു ഒരു ചെറിയൊരു തുക അതായത് അന്ന്പ്പോ ഒരു പതിനാലായിരോ അങ്ങനെ ആ ഒരു റേഞ്ചിലുള്ള തുകയായിരുന്നു കിട്ടിയിരുന്നത്
ആ ആ ആ അത് ശരി
അപ്പൊ ആ അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോ നമുക്ക് അങ്ങനെ ഒരുപകാരം കാരം കൂടി ഉണ്ട്
ഇപ്പ നമ്മക്ക് നമ്മളും തന്നെ നമുക്ക് ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിട്ടാണല്ലോ ഇപ്പതൊ ക്കൊ ചെയ്യുന്നത്
അപ്പ അങ്ങനെയൊക്കെ പിന്നെ അങ്ങനെ നമ്മുടെ ഗവൺമെന്റ് ഇപ്പോ ഒരുപാട് കാര്യങ്ങളില് നമ്മയെ പരിപോഷിപ്പിക്കുന്നുണ്ട് ഇപ്പോ ഉദാഹരണത്തിന് പറയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് ഫ്രീയായിട്ടുള്ള കെ എസ് ആർ ടി സി ബസ്
അതെ അതിപ്പോ നമ്മളിപ്പോ സാഫല്യ വന്നിട്ടുണ്ടല്ലോ അങ്ങനെ കുറെ പേര് പോയതൊക്കെ പറയാറുണ്ട് അതൊക്കെ കാണുമ്പോ നമുക്കൊരാഗ്രഹമാണ് നമ്മള് കുറച്ചികെ സ്ത്രീകള് കൂടെ പോവ എവിടെ എന്തെങ്കിലൊക്കെ ഒരു രസാണല്ലോ ആലോയിച്ചാൽ തന്നെ നമുക്ക് രസമാണ് കാരണം എല്ലാവരും കൂടെ കൂടെ പോകുമ്പോഴെ രസല്ലേ ദൂരത്തോട്ടൊക്കെ പോവാലോ നമുക്ക് അങ്ങനെ ഒരു ദിവസം പോവണട്ടോ എല്ലാവർക്കും കൂടെ
ആഹ് അത് അങ്ങനെ ഞാനും വിചാരിക്കുന്നുണ്ട് നമ്മള് സ്ത്രീകൾ മാ
അതെ അതെ അപ്പൊ നല്ല രസായിരിക്കും ആഹ് പോക്കുന്ന തന്നെ നല്ല നമ്മൾ മാത്രമാകുമ്പോഴെ നല്ല രസത്തിൽ നമുക്ക് പോയിആസ്വാ തിരിച്ചു വരാൻ കഴിയല്ലോ
ആഹ് കഴിയും പിന്നെ നമുക്ക് വണ്ടിക്കൂലി നോക്കണ്ട നമുക്ക് നമ്മുടെ ഭക്ഷണത്തിന്റെയും മ റ്റ് കാര്യങ്ങളുടെയും പൈസ മാത്രം നോക്കിയാൽ മതി ആഹ് അതെ ആഹ് ഓക്കെ എന്നാൽ ശരി എന്നാൽ